ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ഭക്ഷണം കഴിച്ചോ
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടെ കഴിച്ചോ
ആഹ് ഇല്ല കഴിച്ചിട്ടില്ല സമയം ആയട്ടില്ല
ആഹ് ആഹ് മക്കളൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നോണ്ടേ
ആഹ് സ്കൂള് പോയി ഞാനും ഉമ്മേയും മാത്രേ ഇവിടെണ്ടാവുള്ളൂ
ആഹ് മക്കളുണ്ടാവുമ്പോ ഭയങ്കര ഈ വെക്കേഷന് ഈ രണ്ട്മാസം എങ്ങനെ പോവുന്ന് ഭയങ്കര ടെൻഷനായിരുന്നു
ഒച്ചപ്പാടാണ് കച്ചറാണ്
ആഹ് അതെ അതെ ഒന്നില് കൂടുതൽ ആളുകൾ ഉണ്ടായാല് മക്കള് ഉണ്ടായാല് അവരെ വഴക്ക് തീർക്കാനേ നേരം കാണുള്ളൂ
ആഹ് നിങ്ങക്ക് അവിടെ എത്ര മക്കളാ
എനിക്ക് രണ്ടാള്
ഏഹ്
അവര് രണ്ടുപേരും ഭയങ്കര പ്രശ്ന ഞാൻ പറയുന്നതൊക്കെ കേക്കും പക്ഷെ അവര് തമ്മില് ഭയങ്കര മോന് ചെറി ചെറിയ മോന് ഭയങ്കര വാശിയ വാശീന്ന് പറഞ്ഞാ അവ അവക്കൊന്നും കൊടുക്കൂല എന്ത് കണ്ടാലും അവന് വേണം
മോന്ഇവിടെ വലുതാ മോന്ഇഞ്പത്താം ക്ലാസ്സിലേക്കാ തോന ഇവിടെ നിന്നില്ല ഓന്ഈ പഠിക്കുന്നോടുത്ത് അവിടെ നി ക്കാൻ പോയതാ നിന്ന് പഠിക്കുകല്ലോ ഹോസ്റ്റലിൽ
ഓ അഹ്ശരി
ആഹ്അപ്പൊ ഇവിടെണ്ടാവകുമ്പോ ഭയങ്കര സന്തോഷാണ് രണ്ടാക്കുകച്ചറിയാണ് സന്തോഷാണ് ഓ ലീവിന് വരുമ്പോളാഇണ്ടാവുള്ളു
അതേല്ലെ
ഇപ്പ സ്കൂള് തുറക്കണംന്ന് പോയതാണ്.
ആഹ് ആ പിന്നെ അത്യാവശ്യം അ വല്ല്യ കൊച്ചുമ്മാടെ കൊറച്ചുംകൂടെ വലുതാവ്മ്പോ നമുക്കൊന്നും കൂടെ പോയി വരുന്നവര അല്ലേ അപ്പൊ അറ്റാച്ച്മെൻറും കൂടും
ഓ തന്നെ മോക്ക് ഭയങ്കര സന്തോഷാണ് കാക്ക വര് പറഞ്ഞാല് ഭയങ്കര സന്തോഷം
ആഹ് ഇവര് ചെറുതാ ഇവര് ആറ് വയസ്സ് എട്ട് വയസ്സക്കെ ആയിട്ടുള്ളു.
ആഹ് ആഹ്
അപ്പൊ ഇവര്ങ്ങനെ ടോയ്സിനയാലും ഭയങ്കര പ്രശ്നക്കാരാ
ആ ഒര് പ്രായാണല്ലോ ഒലത്
ആഹ് അതോ ആഹ് അതെ ടിവിയുടെ റിമോ ട്ടെടുത്താല് ഞാനാണ് ഇന്നത്തെ ദിവസം എന്റതാണ് അല്ലെങ്കിൽ ഞനാവിടെ ആ കസാലൽ ഞാനിരിക്കും അങ്ങനെയൊക്കെ ഭയങ്കരതാ
എവിടടെ സ്ഥലോ
ആഹ് പിന്നെവ്ടടുത്തന്നെ
ഏഹ്
എന്താ പറയാ ഏഹ് പിന്നെ ഇങ്ങനെ ഇപ്പോ ഹോസ് അവിടെ നിന്ന് പഠിക്കാന്ന് പറഞ്ഞില്ലേ മോന് അപ്പൊവന് എത്ര ദിവസം കൂടുമ്പളാ വര്യ
മാസത്തില് വരും
മാസത്തില് ഒരു പ്രാവശ്യോ
ആഹ് ഒരു പ്രാവശ്യംല്ല ശരി രണ്ടാം ശനീം ഞായറു ആയിട്ടുള്ള ആ ദിവസം ആവുമ്പോ വരും അപ്പൊ രണ്ട്വസം ലീവ് കിട്ടുവല്ലോ
ആഹ് അതെല്ലേ പിന്നെ ആൺകുട്ടികൾക്ക് ഉ ഉമ്മമാരോടായിരിക്കുല്ലോ കൂടുതൽ അറ്റാച്ച്മെന്റ് അങ്ങനെ പെൺകുട്ടികൾക്ക് ഉപ്പമാരോടും ആഹ് അവിടൊക്കെ എങ്ങനെയാ?
ഇവിടേംങ്ങനെ തന്നെയാണ്
ആഹ് ആ
മോൻക്കിന്നോടാണ് ഭയങ്കരിത് എല്ലാ കാര്യോ തൊറന്ന് പറയലൊക്കെ അവിട്ള്ള കാര്യങ്ങളും ഉപ്പനോട് ആ ഉപ്പനോട്ങ്ങനെ പറയൂല്ല എനന്നോടാണ് എല്ലാ കാര്യം അവിടന്നില്ല അവിട നടക്ക്ന്ന കാര്യങ്ങളൊക്കെ തൊറന്ന് പറയും എന്തുണ്ടെങ്കിലും ഒന്നും മറച്ച് വെക്കൂല എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ
ആഹ് അതെ ഇപ്പമ്മള് പണ്ടത്തെ പോലെയല്ലല്ലോ പണ്ടൊക്കെ നമുക്ക് ഇപ്പമാരോടായാലും ഉമ്മമാരോട ആയാലും പറയാനൊരു നമുക്കൊരു സ്പേസില അവരെന്ത് പറഞ്ഞാലും ചിലപ്പോ വയക്കൊക്കെ പറയും പക്ഷെന്താ പറയാ ഇപ്പം മക്കളും ആഹ് പേരൻസും മക്കളും തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ണ്ട് ആഹ് അതെ കാരണം നമ്മ നമ്മളങ്ങനെ കൊടുക്കയും വേണം. ഒര് സ് ഒര് സ്പെയ്സ് അവർക്ക് കൊടുക്കേം വേണം അപ്പഴാ അവള് അവരെനിയിപ്പോ എന്തെങ്കിലും അവർക്ക് മോശായിട്ട് എന്തെലും വന്നാലോ അല്ലെങ്കി എന്തേലും നമ്മള് എപ്പഴും ഇങ്ങനെ വയക്ക് പറഞ്ഞ് നടന്നാല് അവർക്ക് നമ്മളോട്
ഇല്ല ഓൽക്ക് ആ അകൽച്ച വെരും അകൽച്ചാണെവെര സ്നേഹം ണ്ടാവൂല
ആഹ് അതെ പിന്നെ ഇപ്പത്തെ കുട്ടികളൊക്കെന്ന് പറയുമ്പോ നല്ലോണം ശ്രദ്ധിക്ക്യേം വേണം പിന്നെ പണ്ടത്തെ കാലല്ലല്ലോ
അതെന്നെ നമ്മളെപ്പോളും സ്നേഹം കൊട്ത്തെന്നെ വളർത്തി കൊണ്ടോര്ണം
ആഹ് ആഹ് അതെ നമ്മള് ദേ ദേ ദേശ്യം പ്പെടണ്ട സമയത്ത് നമ്മള് ദോശ്യപ്പെടണം പക്ഷെ എങ്കികൂടിറ്റും നമ്മള് സ എന്ത് കാര്യാണെങ്കിലും ഒരു സ്നേഹത്തില് ആ ഒരു മയത്തില് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം
ഉം അതെന്നെ തെറ്റ് കണ്ടാല് തിരുത്തി കൊട്ക്ക അങ്ങക്കനെ ഇവിടെ അങ്ങൻത്തെന്നെണ് ആഹ് ആഹ് അത്പ്പൊ ഞാൻ വെൽതിനോടൊക്കെ പർഞൊട്ത്തൊക്കെ റെഡിയായി ഓൻ ഉഷാറായി ഇപ്പം ഓ മോളേല് തെറ്റ് കാണുമ്പോ മോൻ പറയും ഇങ്ങള് ന്നെ ഇതിനൊക്കെ ഇൻക്ക് പർ മ്മന്ന് തല്ലൻഡിയോട്ത്ത് തല്ലൊക്കെ ചെയ്തില്ലേ ഓളെന്താ ഓളെ തല്ലാത്തത് എന്തൊക്കെ പറയും ഉം ആഹ് ഒല്ല അപ്പം പറയും വെല്യോൽക്കെന്നെ എല്ലത്തിനും തല്ല് കിട്ടാ ചെറിയോലെങ്ങളൊന്നും കാട്ടൂല
അത് ശെരിയാ ആ ഞാനിവടെ അങ്ങൻ തെന്നയാ എന്തെങ്കിലൊര് കാര്യം പറയുമ്പോ ഞാനും മോളോട് പറയും ഇയ്യ് മാറി കൊട്ത്താള അവന് ചെർതല്ലേ അത് പറയും അപ്പൊ എനിക്കത് ഓ പക്ഷെ ആ മക്കക്ക് ഭയങ്കര വെഷമാണ് ട്ടോ ഞാൻ ഒറ്റക്കിരിക്കുമ്പോ ഞാൻ പറയും അവന് ചെറുതായോണ്ടല്ലേ പക്ഷെ നീ ആ സൂപ്പറ് ന്നൊക്കെ പറയും
ഏ
അങ്ങനെ പക്ഷെ മക്കള്പ്പം സ്കൂള് പോയാലും നമുക്ക് ആകെ ടെൻഷനാണല്ലോ
മക്കള് സ്കൂള് പോവാനാ സ്കൂള് പോണ കുട്ട്യാളല്ലേ
ആഹ് ആണ് അങ്ങനെ അതെ ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേ ലും ഒരാള് എ മൂന്ന് മൂന്നാം ക്ലാസ്സിലു ആണ്
ആഹ്
ഒരാക്കാറ് വയസ്സായില്ലേ അപ്പോ ആള് ഒന്നാം ക്ലാസ്സിലാണ് മറ്റാള് എട്ട് വയസ്സായി അപ്പൊ ഓന് അവള് മൂന്നാം ക്ലാസ്സില് അതെ
ണ്ടാളും ഒരേ സ്കൂൾ ളാ
ആഹ് അതെ അതെ
ഏഹ് ഓ കേൾക്ക്ന്ന്ണ്ട്
ആഹ് ശെരി അപ്പൊ പിന്നെ അവരൊരുമിച്ച് പോകും ഇപ്പം ഭയങ്ക അവര് ഭയങ്കര കൂട്ടാണ് ഒക്കെ കാരണം വെല്യ എയ്ജ് ഡിഫൻസ് ല്ലല്ലോ
ആഹ് ആഹ് എവടെ സ്കൂ വീട്നട്ത്തെന്നാണോ സ്കൂള്
ആഹ് ഇവടട്ത്തെന്നെ അട്ത്തെന്നെണ് സ്കൂള് പക്ഷെ ഞാൻ വണ്ടീലാ പർഞ്ഞയക്കല്
ആഹ്
നമുക്ക് പേടിയാ കാരണം മഴയാണ് പിന്നെ നടന്ന് വന്നാലും നമുക്ക് ഇവടെത്തില്ലെങ്കിലും ടെൻഷനാണ് വണ്ടിയാകുമ്പൊ പിന്നെ പെട്ടെന്ന്
ആ ഓലെ നിയന്ത്രിച്ചോളല്ലോ
ആ അതെ ഇനിപ്പ നമ്മുക്ക് എന്തേലും ഇപ്പ കൊറച്ച് ചെറുതല്ലേ അപ്പോ അത്രയും ഇപ്പൊ സിലബസ ക്കെ ഭയങ്കര കടുവട്ടിയല്ലേ
ഉ ഏതാ സി ബി എസ് സിയ
അല്ല നോർമൽ സ്കൂളിൽ തന്നെ പക്ഷെ അത്യാവശ്യം നല്ല ഇപ്പ നമ്മള അഞ്ചാം ക്ലാസ് മുതലല്ലേ എല്ലാം പഠിച്ചുകൊണ്ടിരുന്നേ പക്ഷെ ഇപ്പഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ എല്ലാ വിഷയോണ്ടല്ലോ
ഏതാ ഗവൺമെൻറ് സ്കൂളിലന്നെ
ഗവൺമെന്റ് സ്കൂളിലന്നെ പക്ഷെ നല്ലോം പഠിക്കാണ്ടന്ന് എനിക്ക് തോന്നലുണ്ട് കാരണം അമ്മക്ക് ഇപ്പൊ ഇംഗ്ലീഷൊക്കായാലും ആ അതെ പിന്നെ പേരൻറ്സ് ആദ്യം പഠിക്കണം എന്നാലേ മക്കൾക്ക് എന്തെങ്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റുവുള്ളൂ
ശരിയാണ് ആഹ്
ഇവരെല്ലതും കൂടെ എങ്ങനെ വാട്സആപ്പില് മെസ്സേജ് ആായിട്ട് ഇങ്ങോട്ട് വിടും ന്നിട്ട് നമ്മളാദ്യം അത് കണ്ടില്ലെങ്കി പിന്നെ പ്രശ്നാ പിറ്റേന്ന് പോകുമ്പോൾക്കെ
ആഹ് ആഹ് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവല്ലോല്ലേ പ്പം മോള് ഇവിടെ ആറാം ക്ലാസ്സിലായതുകൊണ്ട് ഒക്കെ ഒള്ളെന്നെ ആയിക്കോളൂ അന്ന് പറഞ് ഞാൻ ഒന്നും നോക്കലില്ല
അതൊക്കെ എടുന്ന് ആഹ് ഇവള് അല്ല പൊ ഞാൻ പിന്നെ ബുക്കോ മുറിയുന്നുണ്ടോ സൗണ്ട്
ആഹ് കൊറെ കഴിഞ്ഞിട്ടാണല്ലോ കേൾക്കുന്നത് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ